ഓടിയോടി ഞാ അമ്മ വിളിച്ച അപ്പതോണ്ട് പോയത ആഹ് നമ്മളെന്തൊ പറഞ്ഞോണ്ടന്നെ
ആഹ് നമ്മളേത് ഇന്നത്തെ കളീനെ കുറ്ച്ച് പോർച്ചുഗൽനെ സ്പെയ്ന്നെ
നീ എന്തായിലും എനിക്ക് അയച്ച് തരണെ ലിങ്ക്
ആഹ് ഞാനയച്ചേരാം സ്പെയിന് ഇതിന് മുന്നെ ആരൂടേണ് കളിച്ചെന്നറിയാവൊ
ഇല്ലടി ഓർമ്മയില്ല എൻക്കൊന്നും ഓർമ്മയില്ല കാരണം എല്ലാങ്ങനെ കൊഴഞ്ഞട്ക്ക എല്ലാര്ടെ കളിങ്ങനെ നമ്മൾ നോ- ക്കാറുണ്ടല്ലൊ
പഷേ ആഹ് പഷെ സമയ്യാണ് വിഷയം പന്ത്രണ്ടര രണ്ടര
ഏതോ ഒര് കളി മൂന്നരയ്ക്ക് ബ്രസീലിന് ഒര് കളിണ്ടായിര്ന്നു മൂന്നരയ്ക്ക് ബ്രസീലും ജ പാനം
പയങ്കരാ എന്ന്വച്ച ത്അവട്ത്തെ സ്ഥലത്ത് നടത്തുന്നോണ്ട് ഇവിട്ത്തെ ഭയങ്കര ടൈം വ്യത്യാസം അതിന്റതായിരിക്കും
ആഹ് ന്ന അത് പറഞ്ഞപ്പൊഴാ നമ്മ്ടെ ഫെസ്റ്റ് എങ്ങനുണ്ടായിര്ന്നു
ഓഹ് നമ്മടെ ഫസ്റ്റ് ഞാന് എന്ന്വച്ചാ ആഹ് പര്പാടി ആഹ് ഒര് തമ്പോലെ ഒള്ളായിര്ന്ന് പിന്നെ ആഹ് കാറ് എളക്കിയതൊക്കെ സെറ്റായിര്ന്ന് പക്ഷെ നമ്മള് വിജാരിച്ച പോലേ ആഹ് ന്ന ആ മറ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിന് ഗിഫ്റ്റ് കൊട്ക്കണം പരിപാടി ഉണ്ടാര്ന്ന് പിന്നെ കൊറച്ച് ഗെയിംസൊക്കെ നടത്തണംന്ന് പറഞ്ഞ് അതും നടത്താൻ പറ്റീലല്ലൊ
ഓഹ് എടീ അന്ന് രാവിലെ ഇവര് മറ്റെ ഇതൊക്കെ ഉണ്ടാക്കിയാര്ന്നു മറ്റെന്താ മറ്റെ ഗോൾ പോസ്റ്റില്ലെ കുഞ്ഞ് ഗോൾ പോസ്റ്റൊക്കെ ഉണ്ടാക്കി പക്ഷെ എന്ത് സംഭവിച്ചേന്ന് വച്ചാല് ഈ പരിപാടി എല്ലാം കഴിഞ്ഞു പിറ്റേസം നമ്മ്ക്ക് ലീവല്ലാരുന്നൊ അപ്പൊ എല്ലാരും വീട്ടി പോവാള്ള ധൃതിയില് നമ്മളവ്ടെ ഡാൻസ് കളിച്ചിര്ന്നപ്പത്തേക്ക് എല്ലാരു പോയീന്ന് ഞാൻ പറഞ്ഞില്ലെ എല്ലാരും കേറി പോന്ന് ഇനി നമ്മളും കൂടി ഒള്ളു ആഹ് അതോണ്ട് എല്ലാരും കേറിപ്പോയി അപ്പൊ ഇവർക്ക് സമയം കിട്ടീല്ല ചെയ്യാൻ അതോണ്ടാണ് അവര് ചെയ്യാത്തെ
അതേന്നെ ന്നച്ച പരിപാടി സെറ്റീതപ്പൊ ഇവര് ഇത്ത് കൂട സമയം തരണാര്ന്നു പിന്നെ അതിന്റെടയില് ഫുഡ്ഡ് പോയ്സണും കുടയോണ്ട് മിക്ക പുള്ളാരും അങ് പൊയ്ക്കളഞ്ഞു
ആഹ് അതാ പിന്നെ ലാസ്റ്റ് അവറല്ലാർന്നൊ ഒർ കൊറച്ച് സമയല്ലെ കിട്ടിയൊള്ളു
ആഹ് ഇത്തിരി സമയം കിട്ടിയൊള് ഒര് ദിവസം മൊത്തം തന്നിര്ന്നെങ്കി നല്ല പരിപാടിയ- ത് ജസ്റ്റ് തമ്പോലയും ആ- തമ്പോലെ കൊള്ളായിര്ന്ന് ആ കാറ് ഉഫ് ആഹ് കാറ് സീനായിരുന്നു
സത്യ ആഹ് കാറെവിട്ന്ന് കിട്ടിയെന്തൊ എവിടുന്ന് ഒപ്പിച്ചോണ്ട് വന്നൊന്തൊ കാറ്
ന്ന്ട്ട് അതിൻ്റെ അകത്ത് പഷെ അവിടൊക്കെ നിന്ന് ഇവരെട്ത്ത ഫോട്ടോസൊക്കെ നല്ല രസൊണ്ടായിര്ന്നു കാണാൻ
പഷെ നമ്മള് ഫോട്ടോന്നെട്ത്തില്ലെടി നമ്മള് ടീമായിട്ട്
ആഹ് നമ്മളെടുക്കണോന്ന് വിചാരിച്ചിട്ട് ഞമ്മക്ക് എട്ക്കാനൊന്നും പറ്റീല്ല എന്ന്ട്ട് നമ്മക്ക് കിട്ടിയെ ഫോട്ടെ അത്രെ കൊള്ളൂലായിര്ന്ന്
അത് അവസാനം എട്ത്തോണ്ട് ആദ്യം പോയി എട്ക്കാള്ളതായിര്ന്നു
നമ്മള് വിയർത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരുമാതിരി ആയിട്ടാണ് ഫോട്ടോ എടുത്തെ അതായിര്ന്ന് പ്രശ്നായെ
സത്യം പഷെ ഞാനെങ്ങനെ എറങ്ങും എനിക്കാ ഫേസ് പെയിന്റിംഗ് കഴിഞ്ഞാലല്ലെ എറങ്ങാൻ പറ്റൊള്ളു എല്ലാണ്ണത്തിനേം പെയിന്റടിച്ചെറക്കീട്ടാണ് പിന്നെ ഞാ അവസാനം എറങ്ങിയത്
ആഹ് പഷെ എന്തോന്ന് ഇത് കൊറേ പേര് കേറിയില്ല കൊറേ പേര് കേറി അങ്ങനെയൊക്കെ വന്ന് അല്ലെങ്കി ഒര് പരുപാടി നടത്തുമ്പൊ എല്ലാരും കേറണവായിര്ന്ന് ഇത് ഞാൻ വിചാരിച്ച് ഒര് ആഹ് ഒരെമ്പത് ശതമാനം പേർക്കൊങ്കിലും ജേഴ്സി കാണുവെന്ന് അവ്ടെ ചെന്നപ്പൊ ആകെ ഇ ശതമാനം പേരൊക്കെ ജേഴ്സി ഒള്ളെ
അത് നമ്മളെ ക്ലാ ക്ലാസ്സും ജൂനിയേഴ്സിന്റെ മാത്
ആഹ് അത് ജൂനിയേഴ്സിന് മാത്രം അപ് ബാക്കി ആരെക്കും ജേഴ്സി ഇല്ല ഒന്നും ഇല്ല
അതെടി അന്നെന്തോ റിസർച്ചിന്റെ എന്തോ ഇത്ണ്ടായിരുന്നല്ലോ?
അത് നമ്മളെ സീനിയേഴ്സിനെ പിന്നെ നമ്മളെ സീനിയെ നമ്മളെ ജൂനിയേഴ്സിന്റെ നമ്മളെ ഇടയ്ക്കൊരു ജൂനിയേഴ്സ് ഉണ്ടല്ലോ അവരു ഇല്ലായിരുന്നെന്ന് തോനുന്നു എനിക്ക്
അവരൊണ്ടായിരുന്നു പക്ഷെ അവര് ജേഴ്സിയൊന്നും വലുതായിട്ട് എല്ലാരും വാങ്ങിച്ചില്ല
വാങ്ങിച്ചില്ല ആഹ് അവര് കൂടുതലും യൂണിഫോം ഇട്ട പിള്ളേരായിരുന്നു
പക്ഷെ ഇവര് ഒരു ഉച്ചക്ക് ശേഷം അല്ലെങ്കി രാവിലെ ഇത് നടത്തിയിരുന്നെങ്കി പൊളിയായിരുന്നേനെ
ആഹ് നമ്മക്ക് ഒട്ടും സമയം തരാതെ നടത്തിക്കളഞ്ഞ് അന്നിറ്റ് ഇവര് സാധാരണ പരിപാടി നടത്തിയാ എന്നങ്കിലും ഗേറ്റ് തൊറന്ന് കൊടുക്കോ ഈ പരിപാടിക്ക് അവര് ഗയിറ്റും തൊറന്ന് കൊടുത്ത് അപ്പൊ പുള്ളരെ ആഹ് അപ്പോ പുള്ളേര് എല്ലാവരും കൂടെ അങ്ങ് എറങ്ങി പോവേം ചെയ്ത്
അത് മാത്രമല്ലേ ഞമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കല്ലേ പാട്ടും പാട്ടിടും ഇപ്പ ഇടും ഇപ്പ ഇടുവെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒന്നും ഇട്ടില്ല
പക്ഷെ അന്ന് അവന്മാർക്ക് കൊറച്ച് ലാഭം കിട്ടീ തോനുന്നു എനിക്ക്
ഇല്ല ഇല്ല അവമ്മാര് തിരിച്ച് ഫണ്ട് കൊടുത്തെന്ന് തോനുന്നു കാരണം ഇല്ല ഫണ്ട് എറക്കിയത് മൊത്തം മറ്റേ ആ ഫ്ളാഗിനൊ ക്കെ നല്ല റേറ്റായെടി ആ വണ്ടി എറക്കിയേനും തമ്പോലക്കൊക്കെ നല്ല റേറ്റ് ആയി
തമ്പോല എന്താ ജൂനിയേഴ്സ് അങ്ങാണ്ടല്ലേ എറക്കിയത്?
ആഹ് അവര് ആ അത് ആ സാറക്കെ
ആഹ്
അല്ലാ മറ്റാ നമ്മള് വച്ചാ ഫ്ലാഗും പിന്നെ കൊറെ സ്മോക്കെക്കെ ഇറക്കിയില്ലേ കുറെ സ്മോക്ക്
ഓഹ് ഓ
അതൊക്കെ നല്ല റേറ്റ് ആയെന്നങ്ങാണ്ട് പറയുന്നകേട്ട് പിന്നെ അത് ക്കും വേണവായിരുന്നു ആ ഗെയിം ഇവൻ്റ്സ് മാൻസിനൊക്കെ കൊറച്ച് ഗെയിമൊക്കെ കൊടുക്കാനുള്ളതായിരുന്നു
പിന്നെ അന്നാലേ കൊറച്ചും കൂടെ സെറ്റ് ആവോളായിരുന്നു
പിന്നെ എന്തുവാ എല്ലാണോം പിന്നെ എല്ലാര്ക്കും വല്യ താല്പര്യ ഒന്നുമില്ല അതായത് നിക്കുവാണെങ്കി എല്ലാരും നിക്കണ്ടെ ഇത് കൊറച്ചു പേർക്കൊന്നും താല്പര്യം ഇല്ലായിരുന്നു
ഇനി നമ്മക്ക് വരുന്ന പരിപാടി ഓണവായിരിക്കു അല്ലേ എന്തായാലും ഈ വർഷം ഇനി കോളേജ് ഡേ കാണോ? കഴിഞ്ഞ വർഷം എനിക്ക് തോനുന്നു ജൂണിലോ ജൂലൈയിലോ അല്ലായിരുന്നോ ഇപ്പൊ ഈ വർഷം നടത്താത്ത ഇത്രയും നാളായിട്ട്
അതെനിക്ക് അറിഞ്ഞൂടാ ഇനി ഈ പ്രാവശ്യം കോളേജ് ഡേ കാണൂല്ലായിരിക്കും
ഓഹ് രണ്ട് വർഷത്തിലൊരിക്കെ ആണോ എന്തോ
നമുക്കിന്നി ഒ ഓണെ ഒള്ളു നമ്മള് സ് സെക്കൻഡ് ലാസ്റ്റ് ഓണം
സെക്കൻഡ് ലാസ്റ്റ് ഓണം ഓണം കഴിഞ്ഞാ പിന്നെ ഒര് എനിക്ക് തോന്ന്ന്ന് ലാസ്റ്റ് ക്രിസ്മസ് ആണ് നമ്മളല്ലേ ആ ലാസ്റ്റ് കൃസ്മസ് പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഫ്രഷേഴ്സ് കിട്ടോ ആരിക്കും അടുത്ത ഫ്രഷേഴ്സ് കിട്ടോ നമുക്ക്
ഓ കിട്ടും കിട്ടും
ഫ്രഷേഴസ് നവംബറിൽ എല്ലടി കയറുള്ളൂ നമ്മൾ ഒക്ടോബറി ഇറങ്ങും
ഒരു ഫ്രഷാസം കൂടി കിട്ടത്തില്ലേ
ആ് ഈ ഇനി വരുന്ന ഒരു ഫ്രഷറം കൂടെ കിട്ടും അത് മിക്കവറും നവംബർ ആ ഒരു ടൈമിലായിരിക്കും അതും കൂടെ കിട്ടും അടുത്തത് കിട്ടൂല.
ഒരു ഫെയർവെല് നമ്മൾ കൊടുക്കണം
ആ ഒരു ഫെയർവെല് കൊടുക്കണം പക്ഷേ അവർ വാങ്ങുമോെന്ന് തോന്നുന്നില്ല
ആ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ലായിരിക്കും അതൊക്കെ വാങ്ങുഎടീ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ നമ്മള് കൊടുക്കുന്നല്ലേ
അത് തന്നെ അവരാ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയാാൽ മതി.
അതൊന്നും ഇപ്പോഴൊന്നും ഇല്ലന്ന് തോന്നടി ആ നമ്മളുമായിട്ടൊന്നും ഇല്ലല്ലോ നമ്മള കോളജ് അത് നമ്മെളെ ക്ലാസ് ഫുള്ള ആയിട്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ
ആ ചില അ കൊറച് പേരായിട്ടേ പ്രശ്നംള്ളു
അത് ചുമ്മ ആവശ്യംമല്ലാതെ എന്തൊക്കെൻ
ആ അപ്പൊ ഇനി ഓണം ഇത്തവണ ഓണത്തിന് എന്തോ ഇടന്ന് സാരിയാ
ആ അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മള് ഗ്രൂപ്പിൽ ഇട്ട ല്ലോ ഇല്ലേ നീ കണ്ടില്ലേ
ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല
ആഹ നമ്മള ഇങ്ങനെ അതായത് നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും ഓരോന്നും ഓരോ സാരിയും കാര്യങ്ങളൊക്കെ ലെ ഈ പ്രാവശ്യം നമുക്ക് വിചാരിച്ച് ഒരേ പോലെ ഒന്നെങ്കിൽ ഒരേ കളർ അല്ലെങ്കിൽ ഒരേ ഡിസൈൻ അതിൽ പല പല കളർ
ഞാൻ വിചാരിച്ച എന്തോന്ന ഞാൻ വിചാരിച്ചിതന പാവാടയും ഉടുപ്പും തൈക്കാന്ന്
ഞാൻ വിചാരിച്ചു ദാവണി നോക്കാന്ന് വിചാരിച്ചു
ആഹ് അതന്നെ ഞാന ഉദ്ദേശിച്ച മറ്റേ ഞാൻ ഉദ്ദേശിച്ചതറിയോ നമ്മളെല്ല ഒഴുക്കൻ തുണിയ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മള ഈ പട്ടിന്റെ തുണിയല്ല. ഒഴുക്കൻ തുണിയില് പാവാടയും ഉടുപ്പും തൈച്ചട്ട് ഒര് ത്തിരി വച്ചാൽ ഒത്തിരി വർക്കൊക്കെ വരുന്ന ഷോള് പോലത്തെ എന്തെങ്കിലും ചെയ്യാ
ആ അതാനമ്മൾ പറഞ്ഞത് അതായത് എടി ഒഴുക്ക് പോലത്തെ ഡ്രസ്സിനകത് അത് പല കളറോ അല്ലെങ്കിൽ സെയിം ഡിസൈനോ അങ്ങനെ അല്ല നോക്കാം എന്നിട്ട് ഷോള് അല്ലെങ്കി എന്തോന്നെയണം അല്ലെങ്കി ഇതൊന്നും ഇല്ലാതെ ഇതൊന്നും ചെയ്യാണ്ട് ബ്ലൗസിന്റെ കളർ മാറ്റിയാലും മതി.
ആഹഹ്
നല്ലരിക്കും
അതന്നെ കഴിഞ്ഞ തവണ എന്തായാലും സാരിയായിരുന്നല്ലോ
അത് മാത്രല്ല എന്തായാലും ഫെയർവെല് കൊടുക്കുമ്പോഴത്തേക്കും ഗ്രാജുവേഷന്റെ സമയത്ത് നമ്മള് സാരിയായിരിക്കും.
സാരി ആയിരിക്കും അപ്പൊ എപ്പഴും കൊറെേ സെറ്റ് സാരി ആയിരിക്കും അതുകണ്ട് ഞാൻ ഇത്തവണ വിചാരിച്ചു ഇങ്ങനെ എന്നുവെച്ചാൽ ടി ബി അവളെ കല്യാണത്തിന് അങ്ങനത്തെ മേടിച്ച എന്തോ ഒരു ഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന അതൊ ഒരുമാതിരി ഒഴുക്കൻ തുണിയാ പാവാട ആ പക്ഷെ ആ ഉടുപ്പിന് കൊറച്ച് ഇതുണ്ട്
എന്തുവാ.
ഡിസൈൻ വരുന്ന ഉടുപ്പും ഒഴുക്കൻ പാവാടയും ഒരു ഡാർക്ക് ബ്ലൂ കളറ് പക്ഷെ അത് കൊള്ളായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തവണ പാവാടെയും ഉടുപ്പും തൈക്കാന്ന് പിന്നെ പട്ടിന്റെ പാവാട ഉടുപ്പും എനിക്ക് ഇത്ര ഇഷ്ടമല്ല ഈ ഒഴുക്കൻ ഈ ഒഴുകി ഒഴുകി കിടക്കുന്ന ക്കുന്ന അതിന് തയ്ക്കണന്നും വിചാരിച്ചോണ്ടാണ് ഞാൻ ഇരുന്നത്.
ഞാനും അങ്ങനെ വിചാരിച്ച്ർന്നു എന്നാ നമുക്ക് ഒരുമിച്ച് പോയ് എടുക്കാം
ആഹ് അത്‌ ഒത്തിരി വെറൈറ്റി ആയിട്ട് തയ്ക്കണം
തൈപ്പിക്കുന്നേന് റേറ്റ് ആവൂലേ
തൈപ്പിക്കുന്നതിന് ഞാന്റെ വലിയമ്മേനെ കൊടുക്കും അതുകൊണ്ട് അവര അതിന് പൈസ വാങ്ങൂല്ല
ഉം ഉം അപ്പൊ ഞാൻ അമ്മേന്റെ കൊടുക്ക.
ആഹ്.
അതായിരിക്കും നല്ലത്.
അതോണ്ട് സീൻ ഇല്ല പിന്നെ
ഭയങ്കര വർക്കൊന്നും വേണ്ട
ആഹ് ഭയങ്കര വർക്കൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര വർക്കുള്ള ഡ്രസ്സ് ഇട്ടാ എനിക്ക് പൊറത്ത് കുത്തും പിന്നെ എനിക്കതിടാൻ പറ്റൂല
ആഹ് അതെനിക്കുണ്ട്
ശോ അയ്യോ എന്നെക്കൊണ്ട് പ റ്റിയില്ല ഞാനാണെങ്കി ഒരു കല്യാണത്തിൽ പോയിട്ട് കല്യാണത്തിൽ പോയി പകുതി എത്തിയിട്ട് തിരിച്ച് വീട്ടുകാരെയും കൊണ്ട് വന്നിട്ടുണ്ട് ഡ്രസ്സ് കുത്തന്ന് എന്നെ കൊണ്ട് നിക്കാൻ പറ്റൂല്ലെന്നും പറഞ്ഞ്
ആണ
ഓ ചെറുതില്ലേ ഏ എന്ന് വച്ചാ ചെ എത്രയോ അഞ്ച അഞ്ചിലോ നാലിലോ മൂന്നിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഡ്രസ്സ് മേടിച്ചായിരുന്നു എന്ന വെച്ചാ ആഹ് സംഭവംന്ന് വച്ചാ അകത്ത് ഒരു ഇന്നർ പോലത്തെ സാധനം അത് നെറ്റാണ് പക്ഷെ ഇതിന്റെ പുറത്തൊരു ഫ്രോക്കാണേ ഇതിന്റെ പുറത്ത് നിറച്ചും കല്ല് വെച്ച ഫ്രോക്ക് അതാണങ്കി കുത്ത് അപ്പൊ ഈ അകത്ത് കിടക്കുന്ന ഇന്നർന്ന് വെച്ചാൽ നമ്മുടെ നെഞ്ചിന്റെ മൊത്തത്തി ഇല്ല നമ്മടെ നെഞ്ചിന്റെ താഴെ വരെ ഉള്ളു താഴോട്ട് ഇല്ല അപ്പാ താഴോട്ടുള്ള മിനുക്ക് എല്ലാം കൂടെ കുത്തിക്കൊണ്ട് കേയറിയിട്ട് എനിക്കാണെങ്കിൽ ഇരിക്ക ക്കാനും പറ്റുന്നില്ല നിക്കാനും പറ്റുന്നില്ല ഒരു സ്റ്റക്ക് ആയിട്ട് നിന്നാ കുഴപ്പമില്ല എപ്പോഴെങ്കിലും കുറച്ച് അനങ്ങോ തീറ്ന്ന് അതാണെങ്കിൽ ഒരുമാതിരി ചൂട് സമയം കൂടെ ആയിരുന്നു
അപ്പ്രാന്തായി
ഓഫ് അതേപോലെനിക്ക് തിരിച്ച് പോണം എനിക്ക് പറ്റൂല പറ്റൂല എങ്ങനെയെങ്കിലും എന്നെ തിരിച്ച് കൊണ്ടുപോയി എന്തെങ്കിലും വീട്ടിലാക്ക് അല്ലെങ്കിൽ നിങ്ങള് പോ അത്ങ്ങനെ എവിടെയെങ്കിലും ആക്കെ എനിക്ക് എന്തായാലും പോയാലേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് ഓഫ് ഒരു ഇതായിരുന്നു
ഞാൻ പിന്നെ അങ്ങനെയൊന്നും വന്നിട്ടില്ല
ഓ പിന്നെ പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് അത് മാമന്റെ കല്യാണത്തിലാണ് പിന്നെ ഞാൻ അത് ഇട്ടിട്ടേ ഇല്ല അന്നൊരു ദിവസം ഇട്ടിട്ട് അതേപോലെ മടക്കി വെച്ചേക്കുന്നു അലമാരിക്കകത്ത്
അതാണ് പ്രശ്നം ഇതൊക്കെ വാങ്ങിച്ചാൽ ഒരു പ്രാവശ്യം ഉപയോഗിക്ക
ആഹ് പിന്നെ നമ്മൾ അതേപോലെ മടക്കി വയ്ക്കും
അത് ഈ ഓണത്തിന് എടുക്കുന്നത് പിന്നെ റീ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം
ആഹ് അമ്മ എടുത്ത ഇതേപോലെ ചൊറിയുന്ന ഒന്നും എടുക്കണ്ട നീ വല്ല സോഫ്റ്റ് തുണിയ അങ്ങനെ എടുത്ത് വച്ചാൽ മതി ചുമ്മാ ഇതേപോലെ വെക്കാൻ വേണ്ടി എന്തിനാണ് നീ വാങ്ങുന്ന എന്നൊക്കെ
ആഹ് എന്റത് എന്റെ അല്ലമാരെല്ലാം മിക്കത് അതാണടി ഗൗണും അങ്ങനെ സാധനങ്ങളും
ആഹ് എടി പിന്നെ ശരി വിളിക്കാം
ഓ ഓക്കേ ഓക്കെ ഉ